ആഹ് എന്തൊക്കെയെടാ
ആഹ് പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പം വീട്ടില് നമ്മള് വീട്ടിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതായിട്ടായിരിക്കും ഇരിക്കുന്നെ പക്ഷെ പുറത്തുന്ന് ഓരോരുത്തരു ഓരോരോ ചോദ്യം ചോദിക്കുമ്പഴ
ചോയിക്കുമ്പ പിന്നെ എന്താ നമ്മ അമ്മമാര് അച്ച്ന്മാരെയും വന്നങ്ങാണ്ട് പറയും ആഹ് അവിടെ അങ്ങനെ സംഭവിച്ചിക്കുന്നു നീ എന്താ വിചാരിച്ചിക്കണന്ന് പറഞ്ഞിട്ട് അവരെ കൺവൻസ് ചെയ്യുമ്പോ ഓര്ക്ക് പിന്നേം പിന്നെ ടെൻഷനവും അച്ഛനമ്മയ്ക്കും ആഹ്
ഡൗട്ട് തോന്നു
അതാണ് ആഹ് പിന്നെ അവിടുന്ന് അത് കേക്കുന്നകാട്ടിലെ ഇവിടന്ന് കേട്ടിലെങ്കിൽ നല്ലതൊ ബന്ധങ്ങളൊന്നും കിട്ടൂല്ല ഏജ് ഓറാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങട് പേടിപ്പിക്കാൻ കൊറേ ആൾക്കാര്ണ്ടാ പക്ഷെ ഈ സാഹചര്യത്തില് നമ്മക്ക് ആ ബന്ധം നമ്മക്ക് എന്തെങ്കിലും പറ്റാണ്ട ഒഴിവായി പോയാല് അപ്പ ആൾക്കാര് പറയും ആഹ് അത് ഇപ്പളൊന്നും കെട്ടിക്കേണ്ടില്ലായിരുന്നല്ലോ കൊറച്ച് കഴിഞ്ഞിട്ട് മോള് പഠിക്കണത് കണ്ടിരുന്നില്ലായിരുന്നോ അത് മുയിവനാക്കിട്ടൊക്കെ മതിയാരുന്നുന്നറിയും അപ്പൊ ഈ ആളുകളന്നെ നേരെ ഓപ്പോസിറ്റും പറയും ഒന്നും ഒക്കെ അവസരത്തിനൊത്ത് കാലു മാറുന്ന ആളുകളാ
ഈ നാട്ടുകാര്
നാട്ടുകാര് ഓർക്കിങ്ങട്ട് ഒരു ഒരാളെങ്ങട് പൊറത്ത്ന്ന് കണ്ട് കഴിഞ്ഞാ ഓർക്ക് എന്താ കാട്ടണ്ടന്നുള്ളത് അറിയേ ഇല്ല ഇപ്പൊ ഇന്ന് മോള മോളെ ഫ്രണ്ടിന്റെ ഉമ്മ വിളിച്ചിരുന്നു ഇന്ന് ആ കുട്ടിക്ക് ഇരുപത് വയസ്സായിട്ടൊള്ളു നന്നായിട്ട് പത്താം ക്ലാസ്സ്‌, ഫുള്ള് എ പ്ലസ് പ്ലസ്ടു, ഫുള്ളെ പ്ലസ് ഇപ്പൊ ഡിഗ്രി ക്ക് ചേർന്നിട്ടൊള്ളു അപ്പൊ ആ കുട്ടിന്റെ കല്യാണം നിശ്ചയിച്ചുപറഞ് ഇരുപത് വയസ്സ് ആയിട്ടെഉള്ളൂ ഡിഗ്രി സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ കഴിഞ് സെക്കൻഡ് ഇയറാ തോന്ന്ണണ്ട് ഇപ്പോ ആള് അപ്പൊ ഞ്ഞം ഞാൻ പറഞ്ഞ് എന്തിനാപ്പൊ കെട്ടി ച്ചത് ചോയിച്ചു അപ്പൊ അവ് പറയാ ഇൻക് ആഗ്രഹണ്ടായിട്ടല്ലെടി സോയിര്യം കെടുത്താണ് നാട്ടുകാരാണെങ്കിലും തന്നെ അതെഅത് ഇവിടുത്തെ വല്ലിമ്മീം അവിടുത്തെ വല്ലിമ്മീം വല്ലിമ്മന്ന് ഞാ ഉദ്ദേശിച്ചത് ഉപ്പാന്റെ ഉമ്മീം ഉമ്മാന്റെ ഉമ്മീംഈ ഏജ് ആയ ആൾക്കാര്ക്കല്ലേ ഇങ്ങളേച്ചേ ആഹ് അഛമ്മ അച്ചച്ചൻ ന്നൊക്കെ അച്ചമ്മയും അമ്മന്റെ അമ്മയും ന്ന് പറയണ പോലെ അവര് ഒരു സ്വയ്രോം കൊടുക്കണില്ലാന്ന് ചെന്ന് കണ്ട് കഴിഞ്ഞാ ഇതെന്നെ പറയാ ഈ ഒരു കല്യാണക്കാര്യം മാത്രം കുട്ടികളെ എന്തേലും ചെയ്യും കുട്ട്യാള് വഴിതെറ്റി പോവും ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് മുഴുവൻ സംസാരിക്കുന്നത്
ഓഹ് ഓഹ് ഓഹ് അപ്പാ ഒരിതുകൊണ്ട് വീട്ടുകാർക്കങ് കെട്ടിച്ചുവിടാനുള്ളൊരിത് അല്ലെ
ആ കെട്ടിച്ചിന്നെ അന്നിട്ട് കല്യാണംഒറപ്പിച്ച് പറഞ്ഞു ഇപ്പനീ ആഹ് ഈ പതിനാലാം തിയ കുട്ടിന്റെ നിക്കാഹണ് എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു എടങ്ങേറ്ട്ടോ നന്നായിട്ട് പഠിക്കണ കു ട്ടി നല്ല ഭംഗിണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഓവറായിട്ടുള്ള തടിയോ ഹയ്റ്റോ അങ്ങനെന്നുല്ല ഒരു ഒതുക്കള്ള ശരീരം ണ്ടാവുല്ലോ ഇപ്പൊ ഓവറായിട്ട് ഇങ്ങനെ കൊറേ ഇങ്ങനെ വളർച്ചല്ല ശരീരാണെങ്കി നമ്മക്ക് ഇ ഇതാക്കഞ്ഞിക്കുട്ടീനെ ഇനി ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെടൂല അങ്ങനെ എന്തേലും വിചാരിക്ക നല്ല ഭംഗിള്ള കുട്ടിള നന്നായിട്ട് പഠിക്കും ചെയ്യും എനിക്കെന്തോ മനസ്സിനൊരിടങ്ങേറ് പോലത് പറഞ്ഞപ്പോ ഞാൻ അവളോട് കൊറേ പറഞ്ഞു. മക്കളെ കാര്യല്ലേ ഇപ്പ പറഞ്ഞു നിക്കാഹ് കഴിച്ച് ഇട്ണൊള്ളൂ ആ ചെക്കൻ ഗൾഫിൽ പോവാണ്. കഴിഞ്ഞ് ഇനി വന്നിട്ട് കോഴ്സ് കഴിഞ്ഞിട്ടൊള്ള കല്യാണം ന്നൊക്കെ പറഞ്ഞു ഇനി എന്തൊക്കെയാണ് അറോ
ഓഹ് ഓഹ്
ന നമുക്ക് എന്തച്ച കഴിഞ്ഞാല് എല്ലാരുടെ ലൈഫും ചെലപ്പോ ഒരുപോലെ ആയിക്കോണന്നില്ലല്ലോ?
അതില്ല അത് കറക്റ്റാ നമ്മള് ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ വരുത്തതും ഇല്ല.
അല്ല ഇപ്പൊ നമ്മള് ചെലര് പറയും ആഹ് കല്യാണം കഴിഞ്ഞാ പഠിപ്പിക്കാന്നൊക്കെ പറയും ചെലപ്പോ അവര് പഠിപ്പിക്കണംന്നില്ല ഉണ്ടാവില്ല.
ചെലപ്പം അവരുടെ സാമ്പത്തിക സ്ഥിതി
ആഹ് ഇപ്പൊ എനിക്ക് ന്നെ എനിക്ക് എന്റെതന്നെ ഇന്റെതന്നെ ഇപ്പം പഠിപ്പിക്കാന്ന് വച്ച് കഴിഞ്ഞാല്. ഞാൻ കഷ്ടപ്പെട്ട്ട്ടോ അപ്പന്റെ ഹസ്ബൻറിന്റെ ഇമ്മ കൊറച്ച് സ്ട്രിക്റ്റ് എയിരിന്ന് എങ്ങനെ വെച്ചഴിഞ്ഞാല് നമ്മള് കോളേജില് പോകുമ്പോഴേക്കിന് പിന്നെ വീട്ടിത്തെ ജോലിയൊക്കെ തീർത്തിട്ട് വേണം പോവാന്. ഫുഡ് ണ്ടാക്കി വെക്കണം. തും ഉച്ചക്ക്ള്ളതും ഫുഡ്‌ ണ്ടാക്കിവെക്കണം അടിച്ചിലും തൊടക്കലും മുറ്റടി എല്ലാം കഴിഞ്ഞിട്ട് വേണം പോവന്. എട്ട് മണിയാവുമ്പഴേക്കിന് ഇൻക്കവിടെ ഹോസ് പിറ്റലില് പോസ്റ്റിങ്ങിന് കേറണെങ്കില് ഞാനിവിടെ നാല് മണിക്ക് എണീട്ട് ജോലി തൊടങ്ങും. ഹസ്ബന്ഡറ് നാട്ടിലുല്ല ആള് ഗൾഫിലേക്കാരം. ന്നിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ചെലപ്പോ ഇൻക്കിപ്പോ അത് അക്സെപ്റ്റെയ്യാൻ കഴിഞ്ഞു. പക്ഷെ അത് അതുപോലെ എല്ലാ കുട്ടികളെ കൊണ്ടും അത് ഉൾക്കൊണ്ടിങ്ങാണ്ട്. പഠി ഇപ്പൊ അവിടുത്ത് മുന്നപോട്ട് കൊണ്ടുപോകാൻ കഴിയണംന്നില്ലല്ലോ
ഉ ആതാണ് ചിലരുടെ മൈൻഡും ഔട്ട് ഓഫ് മൈൻഡ് ആകും.
ആഹ് പിന്നെ മുത്തച്ചി അങ്ങനെ തന്നെയായിരുന്നു ഹസ്ബൻഡ ഏട്ടന്റെ വൈഫ്. അവ
ആഹ ആ ഞാ ഞാനാണെങ്കില് ഭയങ്കര സെൻസിറ്റീവ. പെട്ടെന്ന് ഒ കേട് വരൂല ഞാൻ ഇതാവണം. എന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡ് ആയൊണ്ട് എനിക്ക് പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഫേസ് ചെയ്യാൻ പാടായിരിക്കും.
ആ പാടായിരിക്കും പക്ഷെ എനിക്ക് ഞാ ഞാനത് പോസിറ്റീവായിട്ട് എടുത്തു. പോസിറ്റീവ് ആയിട്ട് എടുത്തു. എന്തായാലും ഇന്നെ അസ്ബന്റ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. ആൾ ഇന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് മുഴുവനാകാതെ ഞാന് അത് പാതി വഴിക്കിട്ട് കഴിഞ്ഞാ എനിക്ക് പിന്നെ ഒരു അർത്ഥമല്ലല്ലോ? അതുകൊണ്ട് ഞാന്.
ഉ
എന്തായാലും വേണ്ടില്ല അത് എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല അത് മുഴുവനക്ക്. ആഹ്ടച്ചങ്ങങ് പോയി. പിന്നെ ആള് വന്ന പാടത്തന്നെ ഞാൻ പ്ര സെക്കൻ്റ് ഇയർ ലാസ്റ്റ് പഠിക്കുമ്പോ പ്രെഗ്ന്റ്ആയി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ
ആഹ ആഹ്
എക്സാം പിന്നെ തേർഡ് ഇയറിന്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് നാലാമത്തെ ദിവസം പോയിട്ട് ഞാൻ പ്രസവിച്ചു.
അതുവരെ ഞാൻ പോയി.
ഞാൻ പോയിട്ടുണ്ട് അത് വൈവ ഇതാണെങ്കിലും വൈവക്കാണെങ്കിലും പ്രൊജക്ടും എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത്. ഞാൻ പോയി എല്ലാം കഴിഞ്ഞ് നാലാമത്തെ ദിവസം പോയിട്ടാണ് പ്രസവിച്ചത് പ്രസവം കഴിഞ്ഞ് പത്തു മാസം സാഹബേി ഇമാന്റെടുത്ത് മോളെ കൊടുത്ത് ഞാന് ഇന്റേൺഷിപ്പ് കംപലീറ്റ് ചെയ്ത്
ആഹ് ആഹ്
ആ പിന്നെ ഞാനവിടെ സ്റ്റോപ്പ്യ്തി് സ്റ്റോപ്യത് വച്ച ഇപ്പളും ഞാ ഫുൾ സ്റ്റോ്പ്പ്ട്ടിട്ടില്ല ഞാ എന്ത് ചെയ്യ വച്ചാ കൊഴിവുള്ള ദിവസങ്ങളിൽ എന്റെ ഫ്രണ്ട്സിന്റെ ക്ലിനിക്കിലൊക്കെ പോയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പേഷ്യൻസിനെ അവൾക്ക് നോക്കും ആ പിന്നെ അതുപോലെന്നെക്യാമ്പ്ന്തങ്കലും അവ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് പക്ഷ എന്റെ ടച്ച് ഞാൻ വിട്ടിട്ടില്ല
വിട്ടിട്ടില്ല ആഹ് ആഹ്
അതൊും വീട്ടില്ല
ഇൻ കേസ് എനിക്ക് ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരുരു സാഹചര്യംല്ല പിന്നെ അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുവാണെങ്കില് അപ്പൊ പോവാ ചച്ചട പോ ആഹ് എനിക്ക് പോവാ ഇനിക്ക് അന്ന പോകുന്ന ഓ എന്തെങ്കലും പഠിക്കുന്നതിനോ ഒന്ന് എന്ത് പഠിക്കന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഭയങ്കര സപ്പോർട്ടാണ് ഇഷ്ടം പഠിക്കുന്നത് ഇപ്പോ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണംാണോയിക്കോ പഠിച്ചോ ഡ്രൈവിങ് പഠിക്കണം എന്നാണ് പഠിച്ചോ എന്ത് പഠിക്കണേനും ആൾക്ക്
ഉം
നോ ന്നുള്ളയോ ആക്കില്ല ഇന്റെ ഇഷ്ടത്തിന് അവ ഇതുവരെ അവരെതിര് നിന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക അറിയ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് കല്യാണം തോയിട്ടില്ല ഇനി ഇന്ന സംബന്ധിച്ചിത്തളംക്ഷെ പക്ഷെ വീട്ടുകാര സ്വഭാവം കൊണ്ട് ചിലപ്പോ പലപ്പോഴും തോന്നിയിട്ടുണ്ട്
ആ വേ ആ അപ്പ വേണ്ടായിരുന്നുന്ന്
ആഹ് അവര് നാട്ടില ഇല്ലാണ്ട് ല്ല അ ഞങൾ ഒറ്റക്കല്ല താമസം അതുകൊ തന്ന വലിയ പ്രശ്നല്ല
ഉം ആഹ് ആഹ് ആഹ് ആഹ് ഉം പിന്നെ എന്ത്യെ കുട്ടികൾ ഇറങ്ങിയാ
ഇല്ലില്ല അതാ കാർട്ടൂൺ കണ്ട് ഇരിക്കുന്നുണ്ട് മന്നെ പിന്നെ മോള് മോനും ഉണ്ട് അവിടെ ന് മോള് അവിന്ന് നോക്കിട്ടോ പറയും ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ോട്ടൊന്നും വേണ്ടാ വിചാരിചിട്ട് അപ്പൊ എവിടെ രണ്ടുപേരുണ്ട് അവിടെ ഓള് നാളേക്കുള്ള ടൈം ടേബിൾ ഒക്കെ നോക്കീട്ട് സെറ്റുചെയ്യുന്നുണ്ട് ഫസ്റ്റ് പീരിയഡ് ഫസ്ത്തെ ദിവസങ്ങള പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വല്ല എക്സാമുകളും കാര്യ അല്ല എക്സാമുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴക്കാരം ഈ ഇൻട്രസ്റ്റ് ഒക്കെ പോവാ.
അന്നേരം ഉം അങ്ങനെ പനിയൊക്കെയാന്ന് പറയവോ
ഇല്ല ഇല്ലാ അങ്ങനൊന്നും ഇല്ല ട്ടോ ഇനി രാവിലെ എണക്ക് വിളിച്ച എണക്ക് മടിയോ അങ്ങനത്തെ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല രാവില എണീക്കാൻ മടിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലപ്പോ
ഉം ഉം ഉം
ഇപ്പൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആ നീപ്പ മാറുംന്നുള്ളത് അറിയില്ല
അത ആദ്യം എപ്പോഴും അങ്ങനെയ ഈ ചിലവർക്കൊക്കെക്ഷാർക്ക്ക് ആദ്യം മടിവരും
ആഹ് ഇപ്പൊ അവിടെ ഇപ്പളെ ഇവിടെ എത്ര എത്ര ഉറക്കത്തിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് അങ്ങനെയൊരു ഇതൊന്നുല്ല പരിഭവോ അങ്ങനെ ഒരു എണിക്ക മടിയോ ഒന്നുല്ല മോൾക്ക് പക്ഷെ ഹസ്ബന്റിന്റെ ഏട്ടന്റെ മോള്ണ്ട് വിളിക്കുണോട് കൂടെ കരച്ചില് തൊടങ്ങും ഞാന് പോവൂലാന്ന് പർഞ്ഞിട്ട് തൊടക്കം തന്നെ അതാക്കാരാ പിന്നെ ആരെങ്കിലും അടുത്തുകൂടി നടന്നു പോകെ ഇതാവേ ചെയ്ത് കയിഞ്ഞാ അതൊക്കെ ഓളെ തോണ്ടിട്ടുണ്ടാവും തച്ചിട്ടുണ്ടാവും വെറുതെ ഇങ്ങനെ പറഞ്ഞ് കരയും
ഉഹ്. ആഹ് പിന്നെ പിന്നെ അങ്ങ് സെറ്റാവു ആയിരിക്കും.
ആഹ് പിന്നെ സെറ്റാ
ഞാൻ എനിക്കും ആദ്യം ഭയങ്കര മടിയായിരുന്നു എന്തെല്ലാം കാരണങ്ങൾ ഒപ്പിക്കോന്ന് അറിയാവോ. പക്ഷെ വീ നമ്മള് കൊറെ നാള് വീട്ടി ഇരുന്ന് കഴിയുമ്പോ നമ്മക്കാ മടിപ്പങ്ങ് വരും
സത്യാരുന്ന് ഇനിക്ക് ഫസ്റ്റ് എങ്ങനെ അറിയോ ഞാൻ മലയാളം മീഡിയാ പഠിച്ചിരുന്നത് കേരളാ സിലബസാര്ന്ന്ട്ടോ പത്താം ക്ലാസ്സ് വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു സയൻസിലേക്ക് മാറിയ സമയത്തേ പ്ലസ്സ് വണ്ണ് മാറിയ സമയത്ത് ഞങ്ങളെ ക്ലാസ്സില് ഞാനും വേറെ രണ്ട് പിള്ളേരും മാത് മാത്രോ ഉള്ളൂ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ ഉണ്ടായിരുന്നള്ളൂ ബാക്കിയൊക്കെ സി ബി എസ് ഇ ആയിട്ട് വന്ന കുട്ട്യേളെ അത്പോലെ ഇംഗ്ലീഷ് മീഡിയൊക്കെ പഠിച്ച കുട്ട്യേള് അപ്പൊ ടീച്ചേഴ്സ് ആഹ് ഈ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഇങ്ങനെ ക്ലാസ്സ്‌ ഇവർക്ക്ത് പെട്ടന്ന് അക്സെപ്റ്റ് ചെയാൻ കയ്യും ഇവരത് ഓക്കെ ഓക്കെ പറയും ഞങ്ങള് രണ്ട് മൂന്ന് പേര്ങ്ങനെ മിഴിച്ചിങ്ങനെയിരിക്കും. ഇനിക്ക് സത്യം പറഞ്ഞാല് ഡിപ്രഷനൊക്കെ ആയി തീർന്ന് പത്താം ക്ലാസ്സിലൊക്കെ അത്യാവശ്യം നല്ല മാർക്കോട് കൂടെ പാസ് ആയതായിരുന്നു പിന്നെ പ്ലസ് വൺ എത്തിയപ്പ ഇങ്ങനെ ബാക്കിൽക്ക് ബാക്കിൽക്ക് വെരാ അപ്പോ ഇത് ഇംഗ്ലീഷ് ഇങ്ങട്ട് കറക്റ്റ് അത് ഞങ്ങള് ടീച്ചേഴ്സിനോട് പറയണണ്ടോ അത് ടീച്ചേഴ്സിനോട് പറയാൻ പേടിയായിട്ട് പറയണൂല്ലാ അങ്ങനെയാ പിന്നെ ഇതേപോലെ എക്സാമ് കഴിഞ്ഞേരെ ടീച്ചേഴ്സിനെന്നെ മനസ്സിലായി പേപ്പറ്ത്തെ മാ മാർക്കും കാര്യങ്ങളൊക്കെ മാത് സ് ഇൻക്ക് തീരെ ഇഷ്ട്ടല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്ന് അപ്പൊ പിന്നെ ഒന്നും ഇങ്ങട്ട് അറിയണൂല്ലാ എ പ് പിന്നെ ഇവര് ഇംഗ്ലീഷിലല്ലേ ഇതൊക്കെ ക്ലാസ്സ് എടുക്കണത് അപ്പ ഭയങ്കര ടെൻഷനായിയിപ്പോയി എന്നിട്ട് പിന്നെ ഇതേപോലെ കൊറേ പനിയായി ഹോസ്പിറ്റലിലായി അഡ്മിറ്റ് ആയി എന്താന്ന്ള്ളത് ഇൻക്കെന്നെ അറിയില്ലാ എന്താണ് ഇൻക്ക് അസുഖന്ന്ള്ളത് ഇൻക്കെന്നെ അറിയില്ലാ ഇൻക്കത് ആലോചിക്കുമ്പോ തന്നെ ടെൻഷനാ സ്കൂള് പോണത് ആലോചിക്കുമ്പോ തന്നെ അത്‌ന്നെച്ചാ ഒറ്റടിക്ക് നമ്മളെ എല്ലാതിൻക്ക് പിന്നെ എല്ലാത്തിനും ആഹ് മുന്നിലേരുന്നു ഇൻക്ക് ഇൻക്കെച്ചാല് ഓവറോൾ ആയിരുന്നു സ്കൂളില് സ്പോർട്സിനാണങ്കിലും ആർട്സിനാണെങ്കിലും ശാസ്ത്രമേള ആണെങ്കിലും എല്ലാത്തിനും പങ്കെടുത്തുവരും പിന്നെ അതേപോലെ പടിക്ക് ക്കണ കാര്യത്തിനാണെങ്കിലും ഒന്നും ഒരു ബാക്കിൽക്ക് നിക്കൂലാ എനിക്കിഷ്ട്ടല്ല അങ്ങനെ ബാക്കിൽ മടി കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ജയിച്ചു വന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങട്ട് ഒരു പ്ലസ് വൺ എത്തിയ സമയത്ത് അങ്ങട് ഡൗൺ ആയി പോയപ്പോ എനിക്കത് അസപ്റ്റെയ്യാൻ ഭയങ്കര ബുദ്ധ് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ പിന്നെ എക്സാം കഴിഞ്ഞാരം പിന്നെ ഫസ്റ്റ് പ്ലസ് വണ്ണി പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞാരം ഒക്കെ മാർക്കള് കൊറവായിരുന്ന് അയില് ടീച്ചേഴ്സ് വിളിച്ചു ചോദിച്ചു ഞങ്ങളെ മൂന്ന് പേരെയും വിളിച്ചു ചോയിച്ച് മൂന്ന് പേരേം വിളിപ്പിച്ചു എന്താണ് ഇങ്ങനെ കൊറയാൻ കാരണം ചോദിച്ച് അപ്പൊ ഞങ്ങള് അപ്പഴാണ് ഞങ്ങള് ഞങ്ങളെ കാര്യം തൊറന്ന് പറഞ്ഞത്
ആഹ്
അയില് പിന്നെ ടീച്ചേഴ്സും തന്നെ സെക്ഷൻ ആക്കി തിരിച്ചു എ ബി സീന്ന് പറഞ്ഞിട്ട് ഫുള്ള എപ്ലസ് കിട്ടുന്നുള്ള കുട്ടികളെ എ ആയിട്ട് തിരിച്ചു. പിന്നെ ഒരു ഓവറേജ് ഉള്ള കുട്ടി കുട്ടികളെ ബി ആയിട്ട് തിരിച്ചു. ഞങ്ങള്ൾ പിന്നെ പാസ്സാവുല്ലന്ന് പോലും ഇല്ലാത്ത അങ്ങനത്തൊരു ഐറ്റത്തില ഇതില ന ഇരുന്നിന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ സി ആയിട്ടും തിരിച്ചു അപ്പൊ ഞങ്ങളൊ ആറ് കുട്ടികളാണ് ഞങ്ങടെ സി കാറ്റഗറിൽ ഉണ്ടായിരന്നത് മലയാള മീഡിയ മൂന്നുകുട്ടികളുംപിന്നെ വേരെ മൂന്ന്കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് ട്രെയിനിങ് തന്നിട്ട് അത്യാവശ്യം ഫുൾയിട്ട് മലയാളം ആ ഓക്കെ ഓക്കെ.
ആ ആ